ഹലോ
ഹലോ കേൾ കേൾ കേൾക്കാം കേൾക്കാം താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ?
ആഹ് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്
ആഹ്
ആഹ് എന്തോ എന്തെടുക്കുന്നു വീട്ടിൽ തന്നെയാണല്ലോ വീട്ടിൽ നിന്നുള്ള ജോലിയല്ലേ
ഹലോ ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ആഹ് എന്തോ എടുക്കുന്നൂന്ന് ചോദിച്ചതാണ് വീട്ടിൽ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണോന്ന് ചോദിച്ചതാ
ആഹ് ഇപ്പ ഇപ്പൊ ജോലി ചെയ്യുന്നില്ല
അതെയോ അതെയോ വിശ്രമിക്കുവാണോ ആഹ് ഞാനാണെങ്കി ഇപ്പൊ വിളിക്കാൻ കാര്യം ഇപ്പൊ ഞാനാണെങ്കില് പുറത്തു പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ
എവിടെ പോയേക്കുവാരുന്നു
ഞാനാണെങ്കിൽ എന്റെ ഒരു ബാല്യകാലാ സുഹൃത്തു ആയിട്ട് ഏഹ് ക്ഷേത്രം വരെ ഒന്ന് പോയി അപ്പോഴാണ് കുറച്ച് നേരം കുറെ നാളായി ഏഹ് സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ട് അവരുടെ കൂടെയൊക്കെ പോയിട്ട് ഇപ്പോ തിരിച്ച് വന്നതേ ഉള്ളൂ
ആഹ് ആഹ് ഇ നട്ട് ഉച്ചക്ക് അമ്പലത്തിൽ പോയൊ
അതെ ഞങ്ങൾ രാവിലെ അമ്പൽ ക്ഷേത്രത്തിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനും കുറ കുറച്ച് എന്താണ് തുണിത്തരങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് ഇപ്പ വീട് എത്തിയതേ ഉള്ളൂ
ആഹ് നല്ല നല്ലൊരു ദിവസമായിരുന്നില്ലേയൊ
അതെ അതെ എനിക്ക് തോന്നുന്നു നമ്മൾ മുതിർന്നവരോടപ്പം പോകുന്നതിനേക്കളും നമ്മുടെ സമപ്രായക്കാരോടൊപ്പം അല്ലെ നമ്മുടെ സുഹൃത്തുകളോടപ്പ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഒരുവിധം എല്ലാർക്കും അങ്ങനെയായിരിക്കാം ചിലർക്ക് കുടുംബത്തോടൊപ്പം പോകുന്നത് ഇഷ്ടാണ് എനിക്ക് പക്ഷേ സു സുഹൃത്തുക്കളോട്ടൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് കൂടുതലിഷ്ടം
അതെ അതെ അതെ അതെ നല്ല നല്ല
അതെ അതെ പിന്നീട് ആഹ്‌ ഞാൻ എന്തോ ചോദിക്കാൻ വന്നു പിന്നെ എന്താ ആഹ് അവിടെ ഉറ്റ സുഹത്തുക്കളൊക്കെ വിളിക്കാറുണ്ടോ അതോ കാണാറുണ്ടോ എങ്ങനെയൊക്കെയാ
ഇവിടുത്തെ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്റെ സ്കൂൾ കാലഘട്ടങ്ങളെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതാണ് എന്റെ അടുത്ത സുഹൃത്തുക്കൾ
ഓ ഇപ്പോഴും അപ്പൊ അവരുമായിട്ട് ബന്ധമുണ്ട്
പിന്നെ വളരെ വളരെ വളരെ വളരെ വളരെ അടുത്ത് വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കത്തില്ല കാണത്തില്ല എങ്കിലും നമ്മൾ എവിടെലും വെച്ച് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നും വിളിക്കുന്ന പോലെ അതേപോലെ തന്നെ സുഹൃത്തുക്കൾ നമ്മൾ ഒരു ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇത് ഇല്ലാ രീതിയിലുള്ള കൂട്ടുകാരാണ് നമുക്കുള്ളത് ഇപ്പൊ എൻറെ നാട്ടിലെ അതെ അതെ അതെ അതെ ആഴത്തിലായിരുന്നു ഇപ്പോഴും ആഴത്തിൽ തന്നെയാണ് വലിയ ആഴത്തിലായിരുന്നു എന്നല്ലേ ആഴത്തിൽ തന്നെയാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ നില നിലനിൽപ്പ് ഉള്ള ബന്ധങ്ങളാണ് നമ്മുടെ നമ്മുടെ വീടിനടുത്ത് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ട് പക്ഷേ എല്ലാരും ഇപ്പൊ ജോലിക്കായിട്ട് പലപല സ്ഥലങ്ങളിലായിട്ട് നമ്മള് കാണാറൊന്നില്ല പക്ഷെ ഇടക്ക് ഇപ്പൊ എന്തേലും ഉണ്ടെങ്കി മാത്രമേ അതെ അതെ അതെ അതെ വളരെ വളരെ വളരെ വളരെ വളരെ അടുത്ത ബന്ധങ്ങളാണ് നമ്മുടെ അടുത്ത സുഹൃത്ത് സുഹൃത്തുക്കളെന്ന് പറയുന്നത് സ്കൂൾ പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടികള് പത്താം ക്ലാസ്സ് പ്ലസ്ടു വരെ പഠിച്ച കൂട്ടുകാരൊക്കെ തന്നെയാണ്
ആഹ് നിങ്ങൾ അടുത്ത സ്ഥലത്ത് തന്നെയാണോ വീടുകളൊക്കെ അതോ ദൂരെ ദൂരെ ആണോ
അതെ അതെ നമ്മുടെ വീടുകൾ ഏകദേശം എന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടെല്ലാം ഏകദേശം ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഏകദേശം അടുത്ത് എല്ലാരും ഉണ്ട് അതെ അതെ അതെ നമ്മള് കുഞ്ഞ് നാൾ മുതൽ ഒരു സ്കൂൾ വരെ പഠിച്ച അവിടുന്ന് പ്ലസ്ടു വരെ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് ദൂരെ ദൂരെ പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണ് നമ്മളെല്ലാരും അതെ അതെ അതെത നമ്മളെല്ലം തൊട്ടടുത്തുള്ള സ് കൂളാണ് മറ്റേ പിരിട് നൂറ്റിഎയ് വർഷം പഴക്കുള്ള സ്കൂൾളേക്കാണ് പോയത്
ഓഹ് അത് കൊള്ളാലോ
അതെ അതെ അതെ
അപ്പം സ്കൂൾ ജീവിതത്തെല്ലിപ്പറ്റി ഇപ്പ പറഞ്ഞപ്പം എന്തെങ്കിലും മറക്കാ പറ്റാത്ത ഒരോർമ്മയോ അല്ലെങ്കി ഇൻ ന്തെങ്കിലും ഒരു ചെറിയ കാര്യം സ്കൂൾ ജീവിതംന്ന് പറയുമ്പോ പലർക്കും പല അനുഭവാണ്ല്ല ഇപ്പ എന്നെ സംബന്ധിച്ചിട്ത്തോളം പറയുകയാണെന്നുണ്ടെങ്കില് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ന്ന് പർഞ്ഞഴിഞ്ഞാല് ഞങ്ങള് പഠിച്ച സ്കൂള് ഒരു എന്താണ് കുറച്ച് കർക്കശമായ സ്കൂളാണെന്ന് വച്ച ചലെ കാര്യങ്ങൾക്ക് അവിടെ ഭയങ്കര അധികം നിയമങ്ങളൊക്കെള്ള ഒരു സ്കൂളാണ് അപ്പോ ഞങ്ങക്ക് അങ്ങനെ വലിയ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു അതല്ലാതെ വലിയ സുഹൃ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം എല്ലാ ഓരോ വർഷവും തുടങ്ങുമ്പോ ഇങ്ങനെ ആഹ് അധികം സുഹൃത്ത്ബന്തം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് തന്നെ അവര് ഓരോ വർഷവും. എഹ് എന്ത് ചെയ്യുന്നറിയോ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിലൊന്ന്. ചെയ്യും മാറ്റിയിട്ട് ഒരു കുട്ടി അങ്ങോട്ട് ഒരു ഡിവിഷൽന്ന് അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഞാനിവിടെ അടു ത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് ആ സ്കൂളിന്റെ പ്രശ്നം അതായിരുന്നു എനിക്ക് പേര് പറയാൻ പറ്റത്തില് ല്ലത് അത് വല്യ പ്രശ്നാകും അതുകൊണ്ടാണ്.
ഇത്രയും വളരെ മോശമായ ഒരു സ്കൂൾ എന്റെ ജീവിതത്തി ഞാൻ ഇന്ന് വരെ കേട്ടിട്ട് പോലൂല്ല.
ആഹ് ആ സ്കൾന്റെ പ്രത്യേകത എന്ന് വെച്ച്കഴിഞ്ഞാ അവര് പറയുന്നത് വെച്ചൽ കുട്ടികൾ കൂട്ടൂടുമ്പോഴാണ് പഠിക്കാതാവുന്നത് അതുകൊണ്ട് എല്ലാം. പ്രാവശ്യം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റു ഓഹ്
വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ആൾക്കാര് രക്ഷപ്പെടുവൂ. ഒരു നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ എന്ന് എങ്ങനെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകും.
അതെ അതെ അവിടെയാണ് നമ്മൾ പറയുന്നത് അവിടെയാണ് നമ്മുടെ വിദ്യാഭാ എല്ലാ വിദ്യാഭ്യാ സാപനങ്ങള് അങ്ങനൊന്നൊഅല്ല ഞാൻ പഠിച്ച വിദ്യാഭാസ് അതിന്റെ പോരായ്മയാണ് അത് അവര് പറയുന്നെ അവര് പറയുന്നത് എന്താന്ന് വെച്ച്ഴിഞ്ഞാല്. ഒരുകുട്ടി ഇങ്ങനെപ്പോ ഒരു ക്ലാസ്സിൽ തന്നെ എപ്പഴും ഇരുന്നു കഴിഞ്ഞാ ഒരേ സുഹൃത്തുക്കളായിട്ട് എന്നാൽ അവിടെത്തന്നെ അവര് അതിന്റെ വേര് ഉറയ്ക്കും അങ്ങനെ ആകരുത് എവിടെ ചെന്നാലും. ക്കാൻ പറ്റണം ഒരു സുഹൃത്ത് വേണ്ട. ഒരുപാട് സുഹൃത്ത് എന്ന രീതിയിലാകണം ന്നാണ് അവരുടെ ഒരു ആശയം. നമ്മക്കത് എനിക്കൊന്ന് കു ഒരു സുഹൃത്ത് ഒരു സുഹൃത്തേ വേണ്ട എന്ന് പറയ്മ്പൊ ഈ ക്ലാസിൽ പോകുമ്പോ ഈ ക്ലാസിലെ എല്ലാരും സുഹൃ ത് ഇപ്പറത്ത് പോകുമ്പോ അവർ ഇത്രയും സുഹൃത്ത് അങ്ങനെ ആകണം അല്ലാതെ ഒരു സുഹൃത്ത് ഒരു. ആത്മസുഹൃത്ത് എന്ന് പറഞ്ഞ ഒരാൾ ആവരുതെന്ന് ഒരിക്കലും.
ഒരാളായാലും ഇത്രയും ഇങ്ങനെ പല സ്കൂളുകളിലെ പല ക്ലാസ്സുകളിലായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവാ. ത്തിന്റെ ഒരുപാട് പേരു ഉണ്ടാകത്തില്ല.
അതെ അത് മനസ്സിലാക്കാനുള്ള ഒ
അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ സ്കൂളുകാർക്ക് ഇല്ല.
അതെ അതെ അവർക്ക് അവര് ചിന്തിച്ചത് അവരുടെ അവർക്ക് ഒറ്റ ഒരു ലക്ഷ്യമേ കാണൂ കാരണം. സ്കൂളിൽ എങ്ങനെയെങ്കിലും. എന്താണ് എന്താണ് കുട്ടികൾക്ക് നല്ല മാർക്ക് വേണം അല്ലാതെ കുട്ടികളുടെ മാനസികാവസ്ഥ. പോലും മനസിലാക്കുന്നില്ല അപ്പൊ ഞാനൊന്ന് പറയട്ടെ അപ്പൊ ഞാൻ പത്തില് പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട്. ഏഹ് ഞങ്ങള് ടൂറ് പോകുന്ന അപ്പം. ആഹ് ഞങ്ങടെ സ്കൂളിൽ ഞങ്ങക്ക് കളർ ഇട എന്താ. യൂണിഫോം അല്ലാത്ത വസ്ത്രം ഇടാൻ അനുവാദം ഇല്ലായിരുന്നു. പ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഓണത്തിനും കൃ സ്മസിനും എല്ലാ കുട്ടികളും വേറെ സ്കൂള്ള ഒരു യൂണിഫോം കളറി ട്ടോണ്ട് പോകുമ്പോ ഞങ്ങള അന്നും യൂണിോം ആയിരുന്നു. അങ്ങനെ പത്താം ക്ലസ്സിൽ ടൂറ് പോകുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കളർ ഡ്രസ് കളർ. എഹ് ന്ത്‌ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് പോകുന്നത് ഒരു വസ്ത്രം ഇട്ട്ട്ട് പോകുന്നത് അതൊരു ഭയങ്കര. ആദ്യമായിട്ടാണ് നമ്മളെല്ലാരും പുതിയ വസ്ത്രമൊക്കെ ഇട്ട് ബസ്സില് അതും. നല്ല ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കറുന്നത് ഭയങ്കരനുഭവമാണ് അത് സ്കൂളില സ്കൂൾ ജീത എന്ന് പറയുമ്പോ എന്റെ മനസ്സില ആദ്യം അതാണ് ഓടിയെത് നത്. ആഹ് ഒരു രംഗം അത്രയും സന്തോഷം ഞങ്ങക്ക് അതിന് മുന്നേ കിട്ടിട്ടില്ല പിന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നിട്ടുണ്ട് അതാണ് എന്റെ. അനുഭവം അത്കണക്ക് തങ്കുടെ മനസ്സിലുള്ള ഒരു അനുഭവം എന്തായിരിക്കും അല്ല സ്കൂൾ ജീവിതത്തെ പറ്റി പറുമ്പോ എന്തെങ്കിലും ഓർക്കാൻ പറ്റേ.
ഒരുപാട് അനുഭവങ്ങൾ ഒർക്കാൻ പറ്റി ഒരുപാട് അനുഭവങ്ങളുണ്ട് താങ്കളെ അല്ലേ താങ്കളെവിടെയാണ് സ്കൂൾന്ന് ടൂറ് പോയത്.
ഞാൻ പോയത് ആദ്യം ഞങ്ങള് തീരുമാനിച്ചിരുന്നത്. കേരളത്തിന് തന്നെ ആയിരുന്നു പിന്നെ കൊറെ ഉം കുട്ടികളെല്ലാവരും. കേരളത്തിന് അകത്ത് കൊറെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞതിനു ശേഷം ഞങ്ങൾങ്ങനെ മൈസൂർ ഊ ട്ടിയിലൊക്കെയാണ് സന്ദർശനം നടത്തിയതും അതും വലിയ എന്താണെന്ന് മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോ തന്നെ പകുതി സമയവും പോയി.
വളരെ വളരെ മികച്ച ഒരു ട്രിപ്പ്കളായിരുന്നു അത്.
അതെ മികച്ച
അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് സ്കൂൾ ജീവിതത്തില അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലിപ്പം താങ്കളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയ അനുഭവങ്ങണ്ട് ഒരുപാട് സ്ത്രീകളിൽ നിന്ന് തേപ്പ് കിട്ടിട്ടുണ്ട് അത് അത് പറയണോ അല്ല വേണ്ട അത് വേണ്ട
താങ്കളുടെ മനസ്സിൽ താങ്കളുടെ മനസ്സിൽ തോന്നി എന്തെങ്കിലും നല്ലൊരനുഭവ
അത് താങ്കൾ താങ്കൾെന്തായലും ചോദിക്കും എന്തോ അനുഭവം എന്തേലും
അങ്ങനെയല്ല ഏതെങ്കിലും സുഹൃുത്തുക്ക ളുയിട്ട് എന്തെങ്കിലും പിണക്കമോ പരിഭവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
പിണക്കങ്ങൾ അങ്ങനെ പിണക്കങ്ങളൊക്കെ എന്തോന്നു ഒരു ദിവസം നിന്ന് വ്യത്യാസം അത് പിണക്കങ്ങളായിട്ടൊന്നുമില്ല ഇങ്ങെ സ്കൂൾ ജീവിതത്തില്
എന്തെങ്കിലും ഇപ്പൊ സ്കൂൾ ജീവിതൊക്കെ കഴിഞ്ഞ് ഇത്രയായി എന്തെങ്കിലും ഇനി ഒരു ഒരു പഴയ രീതിയില് പഴയ നിങ്ങളെല്ലാവരും ആഹ് ബഞ്ചി ലിരിക്കുന്ന രംഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കും ലും ഇനിയൊരു ഇത് കിട്ടണം തിരിച്ച വേണംന്ന് തോന്നിയിട്ടുണ്ടോ
തിരിച്ച് വേണന്ന്
ആഹ് ഞാനിപ്പോ ഇത് ചോദിച്ചപ്പോഴാണ് ചോദിക്കും അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പുനർസംഗമോ അങ്ങനെയൊന്നും ഇല്ല ഇത്ര ഈ വർഷം പഠിച്ച കുട്ടികൾ തിരിച്ചു വന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതോ സംഘടിപ്പിക്കാൻ
സ്കൂളുകൾ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ചെയ്തിട്ടില്ല നമ്മള് പത്താം ക്ലാസ്ൽ നമ്മള്ടെ ആക്ച്വലി നമ്മള് ആഹ് അഞ്ചാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കും ഒരു സ്കൂ ഒരു സ്കൂളില് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരു മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത് അയ്ന് ശേഷം നമ്മൾ എ ട്ടാം ക്ലാസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്രയും പഠിച്ച കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എട്ട്, ഒമ്പത്, പത്തും ആക്കും
ഓ ഓ
അങ്ങനെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സ് ആക്കിയപ്പോ രണ്ട് ഡിവിഷൻ രണ്ട് ക്ലാസ്സുകൾ വന്നപ്പോഴത്തേക്ക ഓട്ടോമാറ്റി രണ്ട് ക്ലാസുകൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് പുതിയതായിട്ട് ക്കെ ക്ലാസുകളിൽ വന്നു
ഓ ഓ ഓ
പക്ഷെ ഈ മുന്നേ തന്നെ ഇരുന്ന ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സും പുയതായിട്ട് വന്ന കൂട്ടുകാരർ ഞങ്ങളുടെ കൂട്ടുകാര ആയതുകൊണ്ടും ഒരു ഈ നൂറ പേര് നൂർ പേരുണ്ടെങ്കിൽ ഈ നൂർ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളായി
ഉം ഉം
വേറെ വളരെ വളരെ കുറച്ച് ഈ അന്തർമുഖന്മാരായിട്ടിരിക്കുന്ന വിദ്യാർത്ഥ കൊഴികെ ബാക്കി എല്ലരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹത്തുക്കളായി അവര് സുഹൃത്തുക്കളാണെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും കണ്ട പരിചയം ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ അത്രയും ബാക്കി അതെ അതെ അതെ അപ്പൊ അങ്ങനെ നമ്മള് അതെ അതെ അപ്പ നമ്മള് ഈ സ്കൂൾ ഗ്രൂപ്പ് വാട്സാപ്പിൽ നമ്മള് ഗ്രൂപ്പിനാത്ത് തന്നെ നമ്മള് ഇന്നെ എ ബി എന്ന് പറഞ്ഞ ഡിവിഷൻ ആയിട്ട് ഗ്രൂപ്പൊന്നും ഇല്ല നമ്മുടെ ഉള്ള ഗ്രൂപ്പ്ന്ന് പറഞ്ഞ് കഴിഞ്ഞ എ ആൻഡ് ബി എന്ന് പറഞ്ഞു
ഓഹ് ഓഹ്
ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ
മനസ്സിലായി മനസ്സിലായി
അതാണപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഒരു നൂറ് പേരുടെ ഒരു ഗ്രൂപ്പുണ്ട് നൂറ് പേര് മുഴുവൻ പേരില്ലെങ്കിലും വളരെ ഏറ്റവും എൺപത് തൊണ്ണൂറ് പേരുടെ ഗ്രൂപ്പുണ്ട് അതിൽ നിന്ന് നമ്മൾ കൊറച്ച് ആള് രണ്ട് പറഞ്ഞ താങ്കൾ ചെയ്യും
അത് നിങ്ങളതിൽ എപ്പോഴും ആശയവിനിമയം നടത്താറുണ്ടോ എന്ന് ചോദിക്കാൻ വന്നയാരുന്നു
അതെ അതെ അതെ വളരെ എപ്പോഴും സ്ഥിരമായിട്ട് അങ്ങനെ വിളിച്ചുകോണ്ടിരിക്കുന്ന കോൺടാക്ട് ഒന്നും ഇല്ലെങ്കിലും ആ അങ്ങനെ വിളിക്ക ക്കാൻ ഒരുപാട് കോണ്ടാക്ട് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായത്തിന്റെയും ബുദ്ധി തിരക്കുകളുടെ ഒക്കെ ഇടയിലുള്ള ആ ഇത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കാത്താണ് പക്ഷെ അങ്ങനല്ല.
ഓഹ് അപ്പം നിങ്ങള് സുഹൃത്തുക്കള് അതെ അതെ അതുപോലെ നിങ്ങള് പിന്നെ വിവാഹങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ സുഹൃത്തുക്കളുടെ അതും വലിയൊരു ആഘോഷം ആയിരിക്കുമല്ലോ എല്ലാരും കൂടെ വരുമ്പോ
ത്തിന് പങ്കെടുക്ക ഇപ്പംഈ കല്യാണത്തിനക്കെ പൊതുവെ ആൾക്കാര് കുറവാണ് അത് എല്ലാവരും പല പല സ്ഥലങ്ങളിലായത് കൊണ്ട് ഒരു രണ്ട മൂന്ന് കൊല്ലങ്ങൾക്ക് മുന്നേ വരെന്ന് പറഞ്ഞാ കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കല്യാണത്തി പങ്കെടുക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പരിപാടിയരുന്നു നമ്മള് ഭയ ഭയങ്കര എൻ ഭയങ്കര ഉല്ലസിച്ച് സന്തോഷം പഴയ കൂട്ട കൂട്ടുകാര് പുതിയ കൂട്ട് കൂട്ടുകാര് കൂട്ടുകാരുടെ ഭാര്യമാര് ഭർത്താക്കമ്മാര് പോലെ അങ്ങനൊരു അങ്ങനൊരു പിള്ളേര് കൊറെ കൊച്ചുകുട്ടാർ എന്നിട്ട് രസമായിരുന്നു
ഓഹ് എന്തായാലും ഇനിയിപ്പം താങ്കളുടെ കല്യാണത്തിനും എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഘോഷിക്കാലോ അപ്പൊ എനിക്കും പങ്കെടുക്കാല്ലോ
അതെതെ താങ്കൾ പങ്കെടുക്കാതെ കല്യാണം നടക്കത്തില്ലല്ലോ അതും താങ്കള് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ
അതെ അതെ ഞാനും എന്റെ കുടുംബവുമായിട്ട് വരാം പങ്കെടുക്കാൻ
പിന്നെ ഉറപ്പായിട്ടും ഞങ്ങള് പോലും നടക്കത്തില്ല
ആഹ് അതെ അതെ ഞാൻ എന്തായാലും പരമാവധി വരാൻ ശ്രമിക്കാം
വന്നില്ലേ കല്യാണം ഇല്ലല്ലോ
അത് കൊഴപ്പം ഇല്ലല്ലോ ആ എന്തായാലും താങ്കൾ എല്ലാവരെയും ഒക്കെ ക്ഷണിച്ച് സന്തോഷമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ സർ സുഹ്യത്ബന്ധം അ സൗഹൃദം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും വേണ്ടുന്നതാണ് അപ്പൊ താങ്കൾ ഇത്രയും നന്നായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എന്ന് അറഞ്ഞതില് ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പൊ അത് പരമാവധി മുന്നോട്ട് കൊണ്ടു പോകുക സന്തോഷകരമായി എന്താ സുഹൃത് ബന്ധത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം സന്തോഷമായി യാത്രകളൊക്കെ പോയി ആസ്വദിക്കുക താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും നല്ല ഒരു എന്താ ഭാവിന്നല്ല നല്ലൊരു മുന്നോട്ടുള്ള യാത്ര നല്ല രീതിയിൽ പോവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ താങ്കളും എനിക്കും ഇതുപോലെയൊക്കെയുള്ള സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഞാനും ഇപ്പൊ തങ്കളും ഇങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധുമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും പരമാവധി എന്റെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധം പുലർത്താൻ ശ്രമിക്കാം അപ്പൊ എന്താലും വളരെയധികം സന്തോഷമുണ്ട്
ഉം വളരെ നന്ദി വളരെ നന്ദി
നന്ദി നന്ദി